ആഹ് കേൾക്കുന്നുണ്ടോ
കേക്കുന്നുണ്ട് പറഞ്ഞോ
എന്തൊക്കെയാ വിശേഷൊക്കെ
കോഴപ്പല്ല സുഖമായിട്ട് പോണ് അവിടെയോ
ഏഹ് ഒന്ന് ചായോ ഒ
ഓഹ്
ഇനി എന്താ എടുക്കപോവനെ കോഴ്സിനെ കുറിച്ചൊക്കെ സെറ്റാക്കിയോ
ആഹ് കൊഴപ്പില്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്
കൊടുത്തോ
കൊടുത്തിട്ടില്ല നോക്കുന്നുണ്ട്
ഓ പിന്നെ പ്ലസ് ഓ കഴിച്ച് ഞാനിവിടെ തയ്ക്കാനായിട്ടേ അടുത്ത ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാ
അതേലെ
തയിക്കാൻ അറിയൂല്ല അതുകൊണ്ട് അങ്ങനെ ചേച്ചിയുടെ അടുത്ത് വന്ന് അവിടെങ്ങനെരിക്കും അവിടോരു കുട്ടിയുണ്ട് ഇതേപോലെ പ്ലസ് ടു കഴിഞ്ഞിരിക്കയാ ഒന്നിനും ഒരു ഉറപ്പില്ല അവൾക്ക് അവൾ ഇങ്ങനെ അത് ഇത് പറഞ്ഞിട്ട് സ്വന്തമായിട്ടോരു ഉറപ്പ് വേണ്ടേ എന്ത് ചിനു മോക നല്ല ഉറപ്പുണ്ടല്ലോ ല്ലേ
ഓഹ് ഹാ കൊഴപ്പില്ല
പിന്നെ എന്തക്കെയാ വിശേഷങ്ങളൊക്കെ
പിന്നെ എന്താക്കായിരുന്നു
ഞാനിതാ തയ്ച്ചോണ്ട് ഇവിടെങ്ങനെ ഇരിക്ക കൊച്ച് ഇവിടെങ്ങനിരിക കൊറച്ച് അരിയുണ്ട ഉണ്ടായിരുന്നേ ഇത് ഏഹ് ഉരുള്ള പിടിച്ചിട്ട് ഇങ്ങനെ ബൗളാക്കി ബോള് ബോള്നെക്കി വെക്ക അവര് അവരു മോള് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവർക്ക് കൊട്ക്കാൻ വേണ്ടിട്ട് ഇണ്ടാക്കിയതാ അപ്പോ തയ്ക്കാൻ വേണ്ടി ചേച്ചീനെ ഇരുത്തിയപ്പോ ഞാൻ മെല്ലെ അത് ഇങ്ങനെ ബോളക്കി ക്കി അവരെ മോളുണ്ടായിരുന്നു ഒരു മടിച്ചി മോളണേ അപ്പൊ ഞാ എന്നെ കണ്ടാല് ഞാൻ പിന്നെ ചീത്ത പറയും അപ്പൊ ഭയങ്കര എളുപ്പത്തിൽ എന്താക്കി പരതി ഉണ്ടയാക്കി. പക്ഷെ. അവളത് നന്നായിട്ട് ബോള ആയിട്ട്. വന്ന്. എന്റേത്. ഓവൽ ഷേപ്പിൽ ആയിപ്പോയി.
ആ അതെല്ലേ.
ആഹ. മടിള്ളത് കൊണ്ടാ. എല്ലാം അറിയ പക്ഷെങ്കില് ചെയ്യൂല എന്നാ പറഞ്ഞ.
ഷ്
ഉം പിന്നെന്തൊ? ചെയ്യ പിന്നെന്തക്കെയ. വിശേഷങ്ങളൊക്കെ.
പിന്നെന്താ? ഇങ്ങനെയൊക്കെ അങ്ങ് പോന്ന്.
ഉം പിന്നെ. ഉത്സവത്തിന്പോയിന്ന്പറഞ്ഞ അതിനെ കുറിച്ചൊന്ന് പറഞ്ഞെ. നോക്കട്ടെ ഞാന് ഇതുവരെ പോയിട്ടില്ല. സൈഡൊന്നും എങ്ങനെ ഇണ്ടായിരുന്നു?
കൊള്ളായിരുന്നു. നേറ കൊട്ടിയൂര്.
ആണോ
ഉം പോയിട്ടുണ്ടോ
ഇതുവരെ പോയിട്ടില്ല.
അതെല്ലെ ഇങ്ങനെ വെള്ളത്തിന്റെുള്ളില് ആയിട്ട് അമ്പലം. പുയുടെ ഉള്ളിലായിട്ട് ആ, നിറയെ ആനകൾ. ചേച്ചിയും ചേച്ചീ ന്റെ ഫ്രണ്ട്സും കസിൻസും.
പിന്നെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. വിശേഷങ്ങള് അപ്പൊ. അവിടെ പോയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു. അവിടെ മഴൊക്കെ ഉണ്ടായിരുന്നോ?
മഴ ആ ഉണ്ടായിരുന്നു.
ആണോ
ഉം
നമുക്ക്‌വിടെ ഇപ്പൊ രണ്ടു ദിവസം ആയിട്ട്. നല്ല വെയിലേനെ മഴക്കാല പോല അിയാത്ത രീതിയിലായിരുന്നു പക്ഷെങ്കിൽ ഇപ്പോ പെട്ടന്ന് ക്ലൈമറ്റ്, ഒക്കെ ചേഞ്ചായി, മഴ പഴയുടെ കോളും കാര്യങ്ങള ഒക്കെ ആയിട്ട് എങ്ങനെ പോവുവാണ്.
അതെലെ
ഉം പിന്നെ? എന്തൊക്കെയാണ് വേറെ വിശേഷങ്ങളൊക്കെ.
പിന്നെ. എവിടേക്കും പോയില്ലേ. വെക്കേഷന ഒക്കെ ആയിരുന്നീല്ലേ
ഓ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ്. എൻറെ വീടങ്ങ് തമിഴ്നാട്ട വീട്ടിലാണ് അപ്പോൊ അവിടെ കുറച്ചു ദിവസം നിന്ന് ഉ മക്കളൊക്കെ പിന്നെ ഇപ്പൊ കുട്ടികൾ എനിക്ക് കുറച്ച് ക്ലാസ് ഓൺലൈൻ ആയിട്ട്ല്ല ട്യൂഷന ഒക്കെ എടുക്കുന്നുണ്ടേ. അപ്പൊ അവരെ ക്ലാസ്സൊക്കെ ഉള്ളത് കൊണ്ട് എങ്ങും പോവാൻ കഴിയൂല. കൊറച്ചു ദിവസം പോയി നിന്ന് നിന്ന് വന്ന്. പിന്നെ. ഇപ്പൊ മക്കള് പഠിത്ത ആയില്ലേ. എന്തൊക്കെയാ പിന്നെ വീട്ടിലൊക്കെ വിശേഷങ്ങളും, കുഞ്ഞും. മക്കളാണ് ഒന്ന് ആ രണ്ടാം ക്ലാസ് പഠിക്കുന്ന് മറ്റൊരാള്, എൽ യു കെ ജി പഠിക്ക. ഇന്നൊരാൾ നന്ന ചെറുതാ അവന് രണ്ടര വയസ ആവുന്നേ ഉള്ളൂ.
അതെലെ
അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നുണ്ട് ത ട്ടിമുട്ടി.
അപ്പൊ ജോബ് ചെയ്യാന എങ്ങനെ ടൈം.
ആ അത്. ട്യൂഷൻഎടുക്കയാണെഅപ്പൊ അത് വൈകുന്നേരൊക്കെ കൊറച്ച് അങ്ങോട്ടും, ങ്ങോട്ടൊക്കെ അ ജസ്റ്റ് ആക്കി കുട്ടികളെ ഒക്കെന്ന്സെറ്റ് ചെയ്ത്. രാ.. ഉച്ചക്ക് അല്ലെ വൈനേരം. അഞ്ച് മണി തെട്ട്ട്ട്ആറു മണി വരെ ഒരു റ്റൂഷൻടുക്കും. അതില് നാലര ന്റെ മക്കള് സ്കൂള് വിട്ട് വരും ആ സമയം കൊണ്ട് ഞാൻ എന്ത് മക്കള് വരുന്ന ടൈം അവർക്ക് വേഗം അവർക്ക് വേഗം ഞാൻ സെറ്റ ആാക്കി അവടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ എടുത്ത് ടേബിൾ മേല് വെക്കും അവർക്ക് കൊടുക്കും അപോത്തിനെ അവരെ കഴ ച്ച് അവരെ ഡ്രസ്സൊക്കെ മാറ്റി അവരെ കുളിപ്പിച്ച് അങ്ങനെല്ലാം ചെയ്ത് കഴിയുമ്പോതിന് എന്താ കും ഏ ട്യൂഷൻ മക്കളെവരും അപ്പൊ പിന്നെ അവര്ക് വേഗം അവരെ കാര്യം ങ്ങൾ ദ് ഓക്കേ വേറെ വേറെ ക്‌ളാസ ഭയങ്കര റിസ്ക്കാൻ ക്‌ളാസ്സെടകൻ ഒറ്റ ഒരാള് ആറാം ക്ലാസ്സ് ഒരാള് ഏഴാം ക്ലാസ് ഒരാൾ മൂന്നാം ക്ലാസ് ഒരാൾ അഞ്ചാം ക്ലാസ് അങ്ങനെയാ അപ്പൊ ഭയങ്കര പാടായിടു കാനൊക്കെ എന്നിട്ട് പിന്നെ ഒരു മണിക്കൂർു കൊണ്ട് ഇവരത എല്ലാര
ഉ
അതുമല്ല അവര ഹോംവർക്കൊക്കെ വീട്ടിൽന്ന് അവര് വിളിക്കൂ അല്ലാണ്ട് ഞാാന എന്താക്കും അവരെ ഹോംവർക്ക് നോക്കാറേ ഇല്ല അവര് അവർക്ക് ഓരോ ദിവസം ഓരോ സബ്ജക്ട് കൊടുത്തിരിക്കയാ
അതെല്ലേ
ആഹ
വീടിന്റെ അടുത്ത് അങ്ങനെ അയൽവാസികളൊന്നുമല്ലേ
ഓ ഒരു തലതറച്ച അയൽവാസിുണ്ട് എനിക്ക് അവളെ കൂടെ ഇങ്ങനെ ഇരിക്കും
അ ധല്ലേ
ആ അവള അങ്ങനെയാണ് അവളും ഞൻും നല്ല ഫ്രണ്ടാണ് പിന്നെ നല്ല ചീത്ത പറയും ഞാ ൻ അവളെ അങ്ങനൊക്കെയള്ള ഒരു ഫ്രണ്ടാണ് ഒരു കുഞ്ഞ അനിയെത്തിയ പോലെ ഒരു ഫ്രണ്ടാണ് അപ്പൊ നല്ല ചീത്ത പറയാലോ എന്റെ പ്രകൃതം തന്നെ പിന്നെ അങ്ങനെയാണ് തെറ്റുകളളൊക്കെ കണ്ട അപ്പൊ ഞാാന് പ്രതികരിക്കും ആ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കൂല
ഉ
ആഹ
ആഹ് ഇവിടെുണ്ട് വീടിന്റെ അടുത്ത്ൊരു മുസ്ലിം ആയിട്ട് പെട്ടെന്ന് വന്ന് താമസിക്കേ
ആഹ
ഇ ഇങ്ങനെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ ചീത്ത പറയും ഇന്ന ആളുകളന്നൊന്നും വേണ്ട ആരെ കിട്ട ട്ടിയാലും ചീത്ത പറഇങ്ങനെ അമ്മേനൊക്കെ അമ്മേനും അച്ഛനുംൊക്കെ ചീത്ത പറന്നൊക്കെ കേൾക്കാം
അവരെ അമ്മേന അച്ഛനാണോ അല്ല നാട്ടാര അമ്മനെ അച്ഛനി നാട്ടുകര് അമ്മന്തിയാച്ച ആകെ ബുദ്ധിമുട്ടായില്ലേ
അതെ എന്നാലും കൊഴപ്പൊന്നുല്ല കൊറച്ച് രണ്ട് മൂന്ന് വർഷായിട്ടൊള്ളൂ
ആണോ അപ്പൊ എന്താ ഇങ്ങനെ ചീത്ത പറയാൻ
കാരണം മുസ്ലിംസിനെ പോലെയല്ല ഷാൾ ഇടുന്ന ഒന്നുമില്ല നമ്മളെന്താണൊ അങ്ങനത്തെന്നും ഒന്നുംല്ല
മുസ്ലിമാന്നെന്നെ അറിയുന്നില്ല അല്ലെ നിങ്ങക്കിപ്പോ അവ അങ്ങനത്തെ ഒരു ടൈപ്പ് ആളായിരിക്കും
ഇപ്പൊ നമ്മളെക്കെ അച്ഛനെ അമ്മേനൊക്കെ അമ്മമ്മ അഛച്ചാ അങ്ങനെയൊക്കെ വിളിക്ക
ആണോ അത് ശരി പിന്നെ അപ്പൊ എന്നിട്ട ഇപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുത്തിട്ട് എന്താ ഹോസ്പിറ്റലിലൊക്കെ കയറാനുള്ള പരി പരിപാടിയായിരിക്കുലേ
ആഹ് അങ്ങനെ
ഏതായിരുന്നു പ്ലസ്ടുലെടുത്തെ
ഹ്യൂമാൻറ്റീസ്
ആണോ അതും ഇതുവായി നല്ല വ്യത്യസ്ത ഒരു വേറെ ടൈപ്പ് ആയിരിക്കാം ല്ലേ
ആ അതെ
അതായത് സയൻസ് ബേസൽ ആകുമ്പോ പിന്നെ കുറച്ചൊക്കെ നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന ഒക്കെ എന്നാലും കൊഴപ്പ പ്പണ്ടാവില്ലായിരിക്കും എന്താ നോക്കിയോക്കാ. നമുക്ക് പോയിട്ടേ അറിയാൻ പറ്റുള്ളൂ അല്ലേ
അതെ
പിന്നെ പിന്നെ എന്തൊക്കെയാ പിന്നെ ആരൊക്കെയാണ് ഇപ്പോവീട്ട വീട്ടിലുള്ള ചേച്ചി വന്നോ
ആഹ് ചേച്ച വന്നു
ഉം
എളേ മോനെന്താക്കുന്നു
എളേ മോൻ ഇവിടെ റീൽസ് വെച്ച കൊടുത്തിരിക്ക അല്ലെങ്കിൽ ഫോണ് വിളിക്കാനൊന്നും സമ്മതിക്കൂല
അപ്പൊ റീൽസ് കണ്ടൊണ്ടിരിക്കയാ അപ്പൊ ഞാന് പെട്ടെന്ന് നമ്മൾക്ക് ഇങ്ങനെരു ഓഫറല്ലേ വെറുതെ വീട്ടിലിരുന്ന് ഇങ്ങനെ കളയണ്ടല്ലോ
ആഹ്
എന്തെങ്കിലൊക്കെ ഒരു ഏണിങ്സ് ഉണ്ടാക്കാും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാണ് നമ്മളെ ഇനിയിപ്പ നിങ്ങള് പോയാലും കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടല്ലോ എന്തങ്കിലും സൈഡായിട്ടൊക്കെ ഏണിങ്സ് ഉണ്ട ആക്കണ ഏട്ടോ
ആഹ്
നമ്മൾക്ക് എന്തൊരു ആ എല്ലാ പൈസയും എല്ലാരും സമയത്ത് നമ്മളീ കൈനീട്ടി നിൽക്കണ്ടല്ലോ നമുക്കായിട്ട് ഒരു പൈസ ഉണ്ടെങ്കിലേ അപ്പാങ്ങ ആഹ് പാർട്ട് ടൈം ജോബ് ആയിട്ടൊക്കെ എന്തെങ്കിലൊക്കെ ചെയ്താ മതി ബില്ലിംങ്ങൊക്കെ പഠിക്കുന്നല്ലേ ബില്ലിങ് പഠിച്ചായിര്ന്നോ
ബില്ലിംഗ് പഠിച്ചിട്ടില്ല അല്ലാതെ ഏ മൂന്ന് അക്കൗണ്ട്സ വൗച്ചർ അക്കൗണ്ടും ലഡ്ജർ അക്കൗണ്ടും
അതൊക്കെ പഠിച്ചായിര്ന്നുല്ലേ
ആഹ്
ആ അത് ബില്ലിങ് അത്ന് പറഞ്ഞാ ചെലപ്പോ ചില സ്ഥലത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്ത് ഈ ഒരു എമൗണ്ട് നമ്മ ആ ഒരു കറക്റ്റ് ചെറിയൊരു മാറ്റേ ഇണ്ടാവുള്ളൂന്നാ തോന്നണേ അപ്പൊ ആ ഒരു രീതിയില് മുന്നോട്ട് പോയാ മതിയല്ലോ
ആതെ
പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പൊ ഇനി പാർട്ട് ടൈം ജോബ് ചെയ്തോ ണ്ട് പഠിക്കാനുള്ള ഉദ്ദേശംയിരിക്കാംല്ലേ
ആ അതന്നെ പിന്നെ ഇപ്പ പോവുന്നടുത്ത് അവര്ന്നെ ജോബ് സെറ്റ ആക്കി തരും ഇങ്ങനെ ദൂരത്ത നിന്നൊക്കെ കുട്ടികൾ വന്നിട്ട് അവര്ന്നെ സെറ്റ് ആയിടുക്ക ുന്ന ജോലിയാണ് ഹോസ്റ്റൽ ഫീസ ഒക്കെ ആയിട്ട് ആ കുട്ടികള അടച്ചോണ്ടിരുന്നേ എന്നൊക്കെ പറയുണ്ടായിരുന്നു
ആഹാ ഓ അപ്പൊ കൊഴപ്പില്ലല്ലോ അപ്പൊ അങ്ങനത്തെ രീതിൽ അങ്ങ് മുന്നോട്ട് പോയാലേ കൊള്ളാം അപ്പൊ അവരന്നെ റെഡിയ ആക്കി നമ്മള ഇവിടെ അലഞ്ഞി
ആ എന്ത് പ്രശ്നം വന്നാലും അവരെന്നെ കൈകാര്യം ചെയ്യുന്നവ ആ
അതെന്നെ നല്ല എന്തായാലും പോയിട്ട് അടിപൊളിയാക്കി നാട്ടുകാരെയൊക്കെ ഒന്ന് കണ്ണ് തള്ളിപ്പിച്ചിട്ട് വരൂ എന്നാ പിന്നെ എന്താ എന്നാ പിന്നെ വിളിക്കാലേ? എന്നാ ശരി വെച്ചോളൂ. ഉ